കഴി കഴിച്ചോ ഇന്നെങ്ങും പോയില്ലേ
പിന്നേ ഇപ്പം ഇപ്പോ വരെ പോയിട്ട് വന്നേള്ളു ഉം ആ കൊറച്ച് മര്ന്നൊക്കെ മേടിക്
ന്ന്ട്ട് വാങ്ങിച്ചോ നീ? ആര് വന്ന് അമ്മ വന്നോ കൂടെ
ആ അമ്മ വന്നു
മ്മ് അമ്പലത്തിലെ ഉത്സവത്തിനൊന്നും പോയില്ലാന്നോ ഇപ്രാശ്യം?
ഇനി എന്ന് അട്ത്ത വർഷം പോവാനാണോ?
ആ ഇനി അട്ത്തവണയേ നടക്കത്തുള്ളു ആ നടക്കത്തില്ലല്ലോ അല്ലെങ്കി അടുത്ത വർഷത്തേക്ക് പോകാലോന്നച്ചു
കനക്കെ
രാവിലെ ചപ്പാത്തീം മുട്ടക്കറിയും ഉണ്ടാരുന്നു
ആര് വെച്ചു. അമ്മ വെച്ചോ അതോ
ആഹ് അമ്മ വെച്ചു പിന്നെ പരിപ്പ് കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലത്തെ
അതൊക്കെ പിഴി കഴിച്ചാ വായൂന് പിടിക്കുവോ?
ആണോ എന്നാ പിന്നെ അത് മതിയല്ലോ?
ആ പിന്നെ ഉച്ചക്കത്തേക്കൊള്ളതല്ലേ ഞാ വിഭവങ്ങളൊക്കെ വെച്ച് ചീരത്തോരൻ വെക്കണം
ആഹ് എലക്കറികളൊക്കെ നല്ലായിട്ട് കൂട്ടിയാ മൈ നല്ലതാ
ഉം കൊറച്ച്. ഉം കഴിഞ്ഞ ദിവസം പൊറത്ത് പോയപ്പോ കൊറച്ച് നല്ല ചൊമലച്ചീര കിട്ടിയാര്ന്നു വേലിച്ചീരയൊ കുറ്റിച്ചീര. ആഹ്
വേലിച്ചീരേന്ന് പറഞ്ഞ മറ്റേ പ
പച്ചക്കള ആഹ് അ വേലിച്ചീര പറഞ്ഞിട്ട് പ ച്ചച്ചീരക്ക് പശ്
നമ്മള് വേലീ വേലി കെട്ടത്തില്ലേ? അതിനാ വേലിച്ചീര. കുത്തി കുത്തി കുത്തി കുത് ത്തി നട്ന്നത്
ആഹ് അതെ
അതിനാ വേലിച്ചീരേന്ന് പറയ്ന്നേ
ചെമലച്ചീര നമ്മളൊരു കൂട്ടവായിട്ട് കളംകളം ഒക്കെ തിരിച്ച്
നമ്മള് ഈ വൈ ക കണ്ട പ്രദേശങ്ങളിലക്കെ വാഴക്ക് തടവായിട്ടൊക്കെ വെക്കത്തില്ലേ? അത് ന്നെയാണ് മറ്റേ ചൊമലച്ചീരെ എന്ന് പറയ്ണത്.
ആഹ് ചൊമലച്ചീരേടെ കൃഷി ചെയ്യുവാണെ നല്ല ലാഭമാണിപ്പോ
പി നല്ല ലാഭം കിട്ടും. അത് തന്നെയല്ല വാഴെടെക്കെ ചോട്ടില് പയറ് അവിടെ അതിന്റെയൊക്കെ ചോട്ടി വെക് ക്കുവാണെ അതിനും വളമാകും നമ്മക്ക് ഇത് കറി, കറി വെയ്ക്കാനുള്ളതും ആവും.
അതെ, അതെ ഇപ്പൊ ഒരു ഒരു കെട്ട് ചീരയ്ക്ക് തന്നെയങ്ങട്ട് മുപ്പ മുപ്പത്തഞ്ച് രൂപ കൊടുക്ക
അമ്പത് രൂപയല്ലേ ഒരു കെട്ട് ചീരക്ക്.
പോയി മേടിക്കാഞ്ഞോണ്ട് അറിയാത്തെ അമ്പത് രൂപ ആണെ ഒരു നല്ല ലാഭവാ
അങ്ങനെ ചീര കിട്ടുവാണെ അയ്ന്റെ വേര് വേര് കൂട്ടിയാണല്ലോ വര് അത് മുറിച്ച് അങ്ങ് നട്ടാ മതി തി, നല്ലതാ കിള്ത്തോളും.
അത് ശെരിയ
ചുമ്മ അങ്ങ് വെക്കണം, കെണറിന്റെ സൈഡ് ഒക്കെ ഉണ്ടെ അവിടെക്കെ അങ്ങ് നെ കുത്തി വെച്ചാ മതി. ആഹ് ഒ പ്രത്യേകിച്ച് ഒന്നും വേണ്ട മൊട്ടത്തോടൊക്കെ ഉണ്ടെ അതൊക്കെ ഇടുക സവോളയുടെ തൊടിയൊക്കെ ഇടുവാണേ കൊറച്ചൂടെ നല്ല
കൊറച്ചൂടെ നല്ലതാ, ആഹ്
അങ്ങനെക്കെ വേ അങ്ങനെക്കെ ചെയ്ത ന്നേ നല്ലത്. കൊ ഒണ്ടോ വീ ട്ട്ല്
കോവല് ഇവിടെ പന്തല് പോലെ നട്ടിട്ടുണ്ട്. പിന്നെ ഏഹ് വലിയ പന്തലായ്
അപ്പൊ ഒരു കറിക്കൊള്ളതും ആകുവല്ലോ ഇവിടെ അങ്ങന കോവലുണ്ട്. ഇഷ്ടംപോലെ കോവയ്ക്കായുണ്ട്. പക്ഷെ കഴിച്ച് കഴിച്ച് മടുത്തന്നേ ഉള്ളു എപ്പോഴും കോവയ്ക്കാ തന്നെ വെക്കുമ്പോ നമുക്കും ഒരു മടുപ്പടിക്കുവല്ലോ
അതെ അതെ
മഴ മഴയാകുമ്പത്തേന് പൂവെല്ലാം പൊഴിഞ്ഞു പോയി. കാ മാത്രം കാണും എടയ്ക്കും തുറയ്ക്കുമൊക്കെ ന്നാലും ഒരു കറിക്കൊള്ളതൊണ്ട്.
ഇപ്പ അങ്ങനെ വലുതായിട്ട് മഴ തൊടങ്ങിട്ടില്ലല്ലോ, മഴ ദിവസം വരാറാകുമ്പോഴേ ഉള്ള്.
ഇനി മെയ് മാസം തൊടങ്ങിയല്ലോ ഇനിയ് ങ്ങട് മഴയാരിക്കും
അതെ സ്കൂള് തൊറക്കാറും ആയി
ആഹ് അടുത്ത മാസം ഇനി പെട്ടെന്നാ മാസങ്ങള്
നോക്കിക്കൊണ്ട് ഇരിക്കുന്നെ
ആണോന്നോ നോക്കി നോക്കി ഇരിക്കുന്നപോലാ ഓരോ ദിവസം കഴിയുന്നെ
അതെ
അമ്മ വന്നിട്ട് എന്നാ പറഞ്ഞ് സുഖായിട്ടിരിക്കുന്നോ അമ്മ. ഇന്നമ്മക്ക് പണിക്ക് പോണ്ടാ യിര്ന്നോ ആ അപ്പം പിന്നെ നിനക്ക് കൂട്ടായല്ലോ
അതെ ഒരാളുള്ളത് ഒരാശ്വാസവല്ലേ
ന്ത്ര്യേ
കുഞ്ഞേ ഇവിടെ കളിക്കുന്ന്
വേറെ എവിടെ പോവാനാല്ലേ
അതെന്നെ വേറെന്നാ ചെയ്യാൻ പറ്റും ഇവിടെ ഈ റോഡ് സൈഡും കൂടെ ആയോണ്ടേ
ആഹ് അല്ലേലും അങ്ങനെ സൂഷി ച്ചോണ് വണ്ടിയൊക്കെ വരുന്ന വഴിയാ
ആഹ്
ശ്രദ്ധിച്ചേ ഇരിക്കാവൊള്ളെപ്പളും
ഉം
ഞാനാണാ കോവല് പറിക്കുവായിരുന്നു
ആണോ അവിടെ ഉണ്ടോ കോവല്
ഇഷ്ടം പോലെ ഉണ്ട്. ഉള്ളത് പെറുക്കി വേണം മെഴുക്കുപൊരട്ടി വെക്കാവല്ലോ
അതെ പണ്ടൊക്കെ ഈ നിത്യവഴുതനങ്ങ ട്ടാലും
ആടി നിത്യവയ്തന ഇപ്പ ക്കിട്ട ട്ടാനേ ഇല്ല. അതിന്റെ ഒരു അരി പോലും കിട്ടാനില്ല.
ആഹ്
ഇവിടെ ഒരെണ്ണം കിളുത്തു വന്നാ ടീ പക്ഷെ അത് പോയി എങ്ങനെ പോയതാണൊന്നും അറിയത്തില്ല. ഇപ്പെര് നിത്യ വഴുതനെങ്ങ കി ട്ടുകയും ചെയ്തു. അത് അമ്മ തോരനകത്തിടുകയും ചെയ്തു.
അഹാ
ഊം
പക്ഷെ പണ്ടൊക്കെ നല്ല രുചിയായിരുന്നു ആ
മെഴ്ക്ക്വെരട്ടി വെക്കു ക്കാൻ നല്ല ടേസ്റ്റാ. നല്ല രുചിയാ. നല്ല ആ മെഴുക്ക് പുരട്ടി
അറിയവോ ഒരു നീളോ അതല്ല വാളവര പയറെന്നൊക്കെ പറഞ്ഞോണ്ട്
വാളേരിപ്പയറാണോ അതിപ്പോ ഇല്ല അതൊന്നും ഇല്ല ഇപ്പൊ. കാണാം പോലും ഇല്ല.
അതെ അതെ അതൊക്കെ നേരത്തെ ആരുന്നു
പക്ഷെ അതാണ് മൂ അത് മൂക്കാതെ വേണം കറി വെക്കാൻ.
ആഹ് അതെ മൂത്ത് പോയി കഴിഞ്ഞാ നാര് പോലിങ്ങനെ നിക്
ആഹ് മൂക്കാതെ കറി വെച്ചാ നല്ല രുചിയാ.
അതെ ഉം അതൊക്കെ ഇപ്പൊ ഭയങ്കരായിട്ട് അങ്ങ് ഓർക്ക്ന്ന്.
ആഹ് ഒരുപാട് ല്ലേ പഴയ കാലങ്ങളിലോട്ട് കടന്നു പോന്ന്. പക്ഷേ വാ വാളയരിപ്പയറും കഞ്ഞിയും നല്ലെ രുചിയാ കഴിക്കാൻ. ആഹ് പറയാം വന്ന എന്നാന് എനിക്ക് മനസി
അത് ഞാനങ്ങ് പറയാതിരിക്കാനായിട്ട് നോക്കിതാ.
ആണോ? പേര പേര ഉണ്ടോ അവിടെ? പേര
ഓ പേരയില്ല ഇവിടെ. മാവും പ്ലാവുവൊക്കെ ഉണ്ട്.
അതിപ്പ മാങ്ങാടെ സീസൺ ആണല്ലോ. മാങ്ങ കൊറച്ച് മാങ്ങാ മേടിച്ച് പഴു പഴുത്ത മാങ്ങ മേടിച്ച് വേവിച്ച് വെക്കുവാണെങ്കിൽ കൊറേ നാൾ ഉപയോഗിക്കാം.
ആ ചെലരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒണങ്ങിയൊക്കെ വെക്കുവാണെങ്കി
ആഹ് നല്ലയാ.
ചക്കയൊക്കെ അതുപോലെ നമ്മൾ ചെയ്യത്തില്ലേ?
ഓ ചക്കയൊക്കെ നമ്മള് നമ്മള് തീർക്കുവത്.
ചക്ക ഇങ്ങനെ വ വരട്ടിയൊക്കെ വെ ക്കുവാണെ കുമ്പളപ്പം ഒക്കെ ഒണ്ടാക്കാൻ നല്ലതാ
ഇല്ലാത്ത സമയത്ത് എടുക്കാൻ പറ്റും പക്ഷെ എന്തൊയെന്ന
ക്കു ന്നിട്ടില്ലാത്ത സമയത്ത് പ്രത്യേകി ച്ച് വീ വിഷു ഈ പ്രത്യേക ദിവസങ്ങളൊക്കെ വി ഷുവക്ക വരുമ്പളാക്കെ ഉപയോഗിക്കാം ഇതിന്റെ ആവിശ്യം അ അപ്പൊഴാണ് ഒണ്ടാ ആ സമയത്ത് എല്ലാരും ചക്കയ്ക്കും മാങ്ങക്കും ഓടുമ്പം
എടുക്കാം അങ്ങന വെക്കുവാണെ
ഇന്നി പ്രാവ്ശ്യം വിഷുവിന് കുമ്പിൾ ഒണ്ടാക്കിട്ടാണെങ്കി ചക്കയില്ലാതെ പാളയംകുടംമ്പഴം ഇട്ടൊണ്ടാക്കി
ആണപ്പൊ പാളയ
വാഴയിലയാണോ
അല്ല മറ്റേ
ഓ കുമ്പിളെല അതിലാ ഒണ്ടാക്കെണ്ടെ അ പ്പഴാണ് രുചി കൂടുന്നെ
വായിക്കുട വെള്ളം വരുവല്ലെ
ഉം
കുമ്പളെലേക്കത്തൊണ്ടാക്കുമ്പ ആ മണോം ഏലയ്ക്കായ്ട മണോം രുചീം
എല്ലാം കൊണ്ടും നല്ല അതൊക്ക നമുക്ക് എപ്പൊഴും ഓർക്കുന്ന ഒര്
അതെ
ഇപ്പെന്നാ വെലയാന്നറിയോ പെറത്ത്ന്ന് വേടിക്കാനാന്നെ പേരക്കെ
പേരക്ക പണ്ടൊക്കെ ഇഷ്ടം പോല പേരക്കായ ഒണ്ടാര്ന്ന് പ്പം പേരയ് ക്കെ ഒന്നും കാണാനില്ല
പേരയ്ക്ക കിളി കൊത്തികളഞ്ഞ് പൂവും എല്ലാം
അതെ അത് ശെരിയാ ഏവ് ചുമ്മാ പോയാലും തെര്കേലാ
പിന്ന ഒള്ളത് ഇവട അടുത്താണ്ടാ ഒര് മാവേല
ഇപ്പ എല്ലാരും മാങ്ങ പറിച്ച് വിക്കുവാ
ആഹ് ഇത് ആ തണുപ്പുല്ല
അതെ മാങ്ങ് പക്ഷെ മാങ്ങ ഏറ്റവും രുചിയുള്ളള്ളത് നാട്ട് മാങ്ങയ
ആഹ് മൂവാണ്ട
മൂവാണ്ടൻ ചുമ പൂള് തിന്ന ഒരു ശകലം മതി പൂള് തിന്നാൻ
ഒരെമ്മയുടെ വീട് ആലപ്പുഴല്ല അപ്പൊ അമ്മ പോയിട്ടു വന്നപ്പം മാണോ ഇതെല്ലാം
മൂവാണ്ടനല്ലേ ആ സൈഡൊക്കെ വെള്ളപ്രദേശമല്ലേ?
ആ അതെ പക്ഷെ ഇപ്പം മാ മഴ പെയ്
മഴ പെയ്യുന്നതുകൊണ്ടാ ഇപ്പൊ ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എല്ലാം മഴയല്ലേ
അതെ
അ ഉണ്ടാവൂ.. മഴ മഴക്കാല ആവുമ്പോ ഒന്നും കാണുകില്ല. പാങ്കോ ഇപ്പം ഞാൻ ഗോവയ്ക്കാ പറിച്ചേ നമ്മുടെ രണ്ട് വിരലിന്റെ വലി
ആഹ്
അത് മുഴുവനും വഴിയിലാ ഉണ്ടാകുന്നത്.
അവിടെ കെടന്നുണ്ടാകുന്ന ഇലയുടെ ഉം നമ്മള ആ നാരെ പിടിച്ചു പൊക്കുമ്പോ ബാ ഉണ്ടല്ലോ അതിന്റെ വേ അതിന്റെ പാരം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റി ഇതിന് ഭാരം കൊണ്ടാണ് ഇത് ഇങ്ങനെ താന്ന് കിടക്കുന്നന്ന്
ആഹ് ശരി.
അങ്ങനെയ
നമുക്ക് നല്ലൊരു ഉ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഇതാണ്.
വീട് ഹിം എനിക്ക്‌ കടുക്കള കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടവാ
ആഹ്
അടുക്കള കൃഷിയൊക്കെ. നല്ലതല്ലേ അടുക്കള കൃഷിയൊക്കെ
അടുക്കള കൃഷി ഒക്കെ നല്ലതാ
എനിക്ക് ഭയങ്കര ഇഷ്ടാ അടുക്കള കൃഷി കാരണം എന്താന്ന് വെച്ചാ നമുക്ക് പെട്ടെന്നൊരാവശ്യത്തിന് ചെറിയ പൊതി കെട്ടണങ്കിൽ പോലും ഒന്നും വേണ്ട ഒത്തിരിയൊന്നും വേണ്ട ചീര പച്ചമുളക് പാവല് കോവല് അങ്ങനെയുള്ളതൊക്കെ നട്ടാ മതി ഇത് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് അയിന്റെ വേസ്റ്റ് കൊ അയിന്റെ മി മിഞ്ചില്ലേ ആ പച്ചക്കറിയുടെ ബാക്കി അതുകൊണ്ട് എവിടേലും ഇട്ടാ മതി അവിടെ കടന്നഴുകും
ആ അത് ശരിയാ അങ്ങനേം
നമ്മള് കുഴിച്ച് വെച്ച അത്രയും ഒണ്ടാകത്തില്ല കുഴിച്ചു വെക്കാതിരുന്നഒണ്ടല്ലോ
അത് ഇഷ്ട്ടം പോലെ ഉണ്ടാവും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതെ അതെ
കുഴിച്ചു വെക്കാതൊന് നോക്യെ തന്നെ കിളിക്കന കാണാം ഇഷ്ടം പോലെ ഞാൻ അങ്ങനെ കിളിപ്പിച്ച് എനിക്ക് പാവക്ക ഒകെ കി ട്ടി കിട്ടിയതാ ഇഷ്ടം പോലെ ഉം നല്ല രീതി അങ്ങനക്കെ കൃഷി ചെയ്യണം നല്ലതാ
ആഹ് ഇനി നോക്കണം അങ്ങനെക്കെ അല്ലാതൊന്നും മുന്നോട്ടൊന്നും പോത്തില്ല കാര്യങ്ങള്
ഓ ഇല്ല ചീര വെക്കണം കപ്പളം വെ ക്കണം
ആഹ
അതൊക്കെ നല്ലല്ലേ ഒരു തോരനും ഒരു ചാറുകറിക്ക് ഉള്ളതായി അങ്ങനെയൊക്കെ കൃഷി ചെയ്താ മതി മറ്റൊരു സൈസ് കൂ ചാക്കിനത്ത് ഇച്ചിരി മണ്ണൊക്കെ നിറച്ച് ചെയ്താ മതി വേറെ ഒന്നും അധികം വേണോന്നില്ല
അതെ വളം വളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നെഇല്ല
എവിടാന്ന്?
ലേ വളത്തിന്റെ ഒന്നും ആവ
ഈ വളത്തിന്റെയല്ല നമ്മുടെ പച്ചക്കറിയുടെ ബാക്കി വരുന്ന മിഞ്ചൊക്കെ എടുത്ത് ഇട്ടാ മതി വളവായിട്ട്. തേയിലയുടെ ചണ്ടി ഇല്ലേ? തേയിലച്ചണ്ടി. അതൊക്കെ ഏറ്റവും നല്ല വളവാ. തേയില കരിയാപ്പലക്ക് ഏറ്റവും നല്ല വളമാണ് തേയിലച്ചണ്ടീന്ന് പറയുന്നെ. ആഹ് അത് ട്ടാ മതി. ഏറ്റവും നല്ല വളവാ. പിന്നെ സബോളയുടെ തൊലി. അതൊക്കെകെ നല്ലം നല്ല വളങ്ങളാ.
ആണല്ലേ.
ആ തക്കാളിക്കയൊക്കെ നമ്മടെ വീട്ടി കിള് ഇങ്ങനെ കിള്ക്കുവല്ലോ. തക്കാളി പഴ്ത്തതാണ്. പച്ചമൊളകൊക്കെ പഴുത്ത പ ച്ച മൊളക് വട്ടത്തി കണ്ടിച്ച് കുത്തി വെ വച്ചാ മതി. തന്നെ കിളുത്തോളും.
ആ അത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിലമ്മ വളർത്തുന്നുണ്ട്.
ആ അങ്ങനെയൊക്കെ ചെയ്യുവാണേ നമ്മക്ക് കറിക്കുള്ളതാവും. വല്യ വെഷം ഒന്നും അടങ്ങില്ലല്ലോ. നല്ലത് നല്ല നല്ല പച്ചക്കറിയല്ലേ.
അതെ
അതിനും ത് ഇതെന്നാന്ന് വെച്ചാ ഏറ്റവും നല്ല കാര്യംന്ന് പറഞ്ഞാ അത് കറി വെക്കുമ്പോ തന്നെ പ്രത്യേക രുചിയാ അതാ അതിന്റെ പ്രത്യേകതയെന്ന് പറയും നല്ല ടേ നല്ല രു ചിയോടുകൂടി ആഹാരം കഴിക്കാൻ പറ്റും
വെഷങ്ങളൊന്നും പ്രക്യതി